ആ
ഹലോ ആ പറഞ്ഞു വന്ന എവിടെയായിരുന്നു
എന്തൊക്കെയുണ്ട് വിശേഷം
ഓ സുഖം തണുപ്പൊക്കെല്ലേ സുഖം സുഖമായിട്ട്കിടന്നു ഉറങ്ങുന്നു വേറെ പണിയൊന്നുംല്ല
ആഹ വർക്കിനൊക്കെ ഇറങ്ങി പൊക്കൂടെ
ഓ എനിക്ക് ഞാനിപ്പം വർക്കിനൊന്നും പോകാനുള്ള ഒരു മൂഡില്ല വേൾഡ് കപ്പ് ഒക്കെല്ലേ കളിയൊക്കെ കാണാം
ഓ
തിന്നിട്ട് വരിക വരുമ്പോഴത്തേക്ക് എടു ഇപ്പോൾ രാവിലെ ആറ മണി അഞ്ച് മണി ഏഴ് മണിയൊക്കെയാണ് ഞാൻ പോർച്ചൽ
പോർച്ചുഗൽ
റൊണാൾഡോ
അറിയ അറിയ അറിയ
റൊണാൾഡോ അറിയ റൊണാൾഡേ അറിയാല്ലോ
ആ അതൊക്കെ അറിയാം റൊൾഡോ ആർക്കും അറിയാത്ത നമ്മള് റൊണാൾഡോ ഫാനാട്ടോ ഇയാള് കൂടുതൽ അങ്ങ് ചെറുതാക്കല്ലേ ആഹ
ചെറുതാക്കിയല്ല റൊണാൾഡേ അറിയാമെങ്കിൽ നല്ല കാര്യം ഞാൻ ചെറുതാക്കൂ
റൊണാൾഡോടെ ആരാധികയാ
ആരാ ആരാധിക അ ചോദ്യംന്നും ചോദിക്കുന്നില്ല ഞാൻ ഇപ്പോഴത്തേക്ക് വിട്ടേക്കുന്നു
ആഹ ചോദ്യം ചോദിച്ച എന്തുവാ ആഹ
ചോദ്യം ചോദിച്ചാന്തോ ചോദ്യം ചോദിച്ചോ ഉത്തരം പറയുവായിരിക്കും
ആ പോർച്ചുഗലിൽലെ അഞ്ച് അഞ്ച് അഞ്ച് മെമ്പേഴ്സിന്റെ പേര് പറ ഇപ്പൊ അതല്ലേ ട്രെൻഡ് പറ
ഞാൻ പറഞ്ഞാമതി
ആഹ് എനിക്കറിയത്തില്ല
ഞാൻ പറയാം. ജാവ നേഴ്സ് ബിത്തീന്യ ബ്റൂണോ ഫെർണാണ്ടസ്, ജാവോ കാൻസലോ, റനാത്ത് റ്റോ വേഗ, റൂബൺ ഡിയാസ്, റൊണാൾഡോ, ബെർണാഡോ സിൽവ. റാഫേൽ ലിയോ, ജാവോ ഫിലിക്സ്, ഡിയാവോ കോസ്റ്റ, ഗൺസ് സാലോ റാമോസ്, നൈനാസിയോ.
ആഹ്
പിന്നെ ഇനി പറയാനാണെ ഇനിയും വേറുണ്ട്. എന്താ ജാവോ നവസ്
നിങ്ങൾ ഈ ടാസ്ക്
ആഹ് ഇയാണോ സ്കൂളില് മൊത്തം കളിക്കാര്ടെ പേര് പറയാൻ പറ്റൂ. ഏഹ്
ആഹ് നമ്മുക്ക അറിയ. നമ്മള ഒതുങ്ങിയതാ.
ഈ പോർച്ചുഗലൽന്റെ മാത്രമല്ല. ഇനി എല്ലാ ടീമിന്റെയും പ്യാൻ പറയും.
പറഞ്ഞോ അവിടെന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞോ പറയണ്ടന്ന്. ആഹ്
ആഹ് ബാംഗ്ലൂര് ലൈഫൊക്കെ എങ്ങനെയാടാ പോകുന്നെ?
അടിപൊളിയാഹ് ഇങ്ങനെയൊക്കെയക്കെ അങ്ങ് പോന്ന്. തട്ടീ മുട്ടിയൊക്കെ പോന്ന്. ഇപ്പം ഇപ്പം ആഹ് ഇപ്പൊ ഈ വെട്ട ഇൻസ്റ്റ ഡ്രെൺ ഈ ഇന്ന് ഇന്നോ ഇന്നലെ ങ്ങ് ഇൻസ്റ്റെ ട്രെൻഡ് ആയ ഒരു വീഡിയോ കണ്ടായിരുന്നോ?
ഷെ ട്രെൻയന്നെങ്കിൽ ഞാൻ കണ്ട് കാണത്തില്ല
ട്രന്റായ ഒരു വീഡിയായി ഇപ്പം ഇപ്പൊ ഈ ഇന്ന് ഇന്ന ഇന്നലെ ഈ രണ്ടു ദവസം ട്രന്റായ വീഡിയോ
അത്ര അപ്ഡേറ്റ് അല്ല ഞാൻ എന്റട്ത്ത് എത്തുമ്പഴത്തേക്കും നളെയാവും.
ഓഹ്
ഞാൻ അപ്പപ്പ ഉള്ള ട്രെൻഡ് അപ്പ അപ്പ കാണത്തില്ല.
ഒരു പ്രപ്പോസല് നടത്തി.
ആര്?
ആഹ് ഏതോ രണ്ട് ര് രണ്ടാൾക്കാര്. എന്ത് എന്തിരായിരുന്നു അതൊന്നും എനിക്ക് പറയത്തില്ല ഒരു വല്ല്യൊരു ബിൽഡിങ്ങിന് വല്ല്യയ ഏറ്റവും വല്ല്യയൊരു ബിൽഡിങ്ങിന് മോളി വെച്ച്.
മോളിവെച്ച് പ്രപ്പോസില് നടത്തിയൊ?
ആഹ്
അപ്പം
അപ്പ എന്താ പ്രപ്പോസല് നടത്തി.
അതാന്നൊ ട്ര അതാന്നൊ ട്രെൻഡ്?
ആഹ് അത്‌ അടിപൊളി
ജയിലിലായോ ന്നട്ട് എന്റെതു വല്യയ ബിൽഡിംഗിന്റെ മോളി വെച്ച് പ്രപ്പോസിറ്റ് നടത്തുന്നെ? അതാന്നൊ ട്ര അതാ അടിപൊളി അയിനത് എന്തോ അടിപൊളി വല്ല്യയ ബിൽഡിങ് ആന്ന അടിപൊളി?
കേറിയില്ലേ?
മോള് വരെ കയറിയതാണോ അടിപൊളി ഓഹ് രണ്ടുപേരെ എഫേർട്സ്. എന്റെ പൊന്നോ
എന്റെ പൊൻ അതൊന്ന് ആലോയ്ചോ സീരിയസ് ആയിട്ട് അത്രയും വലിയ സാധനത്തിന്റെ മോളി വലിഞ്ഞ കയറണമെങ്കിൽ.
എന്തിനാ വലിഞ് കേറ്യേ താഴേന്നങ് പറഞ്ഞാൽ പോരായിര്
ഓഹ് അവർക്കൊരു ട്ര എന്താ എന്നാ പറയുന്നത് ട്രെൻഡ്.
ച്ചിലോ എവിടെലൊക്കെ പോയി കപ്പലണ്ടിയൊക്കെ തിന്ന് കെട്ടിപിടിച്ചൊക്കെ ഇരിക്കായിരുന്നു ഇത്പ്പോ പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ അവസ്ഥ ആലോയ്ചോക്ക്.
രണ്ട് പേരും പോലീസ് സ്റ്റേഷന് എന്റെ കർ
അതാ പറഞ്ഞേ. നീ ഒന്ന് ആലോയ്ചോക്കിയേ അപ്പൊ അവര് വലിഞ്ഞ് കയറാൻ പോയിട്ട് അവർക്ക് ക്കന്നെ അവത്തായി അവ് ഇതുവല്ല അവിടെ താഴെവല്ലന്ന് പറഞ്ഞായ്ര്ന്നെങ്കി അവർക്ക് സമാനത്തേവ്ടെങ്കിലൊക്കെ ഇരുന്നൂടെ.
സത്ത്
കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞഞ് എവിടെലും ഇരിക്കാലോ അഹങ്കാരോ അത അങ്ങനെ ചിന്തിക്ശി നമ്മള് ചില കാര്യൊക്കെ സിമ്പിളായിട്ട് ചിന്തിക്കണല്ലേ എന്തിന അത്രയും കട്ടി ട്ടിക്ക് വലിയ ചിന്ത ചിന്തിക്ക എന്ത ഇത് പറയണന്നല്ലേള്ളു ഭൂമി എന്നങ്ങ് പറയാൽ പോരെ
ശരിയല്ലേ ഇപ്പ അവര അങ്ങനെ പറഞ്ഞരങ്കി ഇപ്പ അവർക്കൊരു ഒരു സുഖ ജീവിതം നയിക്കായിരുന്നു
അത് തന്നെ അല്ലടാ ഇത് പറയണം ഇത്ര നിർബന്ധം
ആ പിന്നെ ഒരു ഒരാൾക്ക് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പറാതെ മനസ്ൽ വെച്ചോണ്ടിരുന്നാ വേറെ ആരേ
മനസിലൊന്ന് മനസ്സിൽ വെക്കണ്ട ഇപ്പം രണ്ടാൾക്കാർ ത്താമ്മിൽ കാണുന്നുണ്ട് അവർ ത്തമ്മിൽ പരിചയംണ്ട് അവര ത്തമ്മിൽ അറിയന്നുണ്ടെങ്കിൽ അവർക്ക്ത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോും മനസ്സി ലാവൂ ഇഷ്ടുണ്ട്
എന്നാലും ജസ്റ്റ് ഒന്ന് തുറന്ന് പറയേണ്ടേ മനസ്സ് വെച്ചോണ്ട് രണ്ടുേറെ മനസ്സ് വെച്ചോണ്ടിന്നി് കാര്യുണ്ടോ ചിലപ്പോ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടൂന്ന് വെച്ച് പറയത്തില്ല
അല്ലടാ എനിക്ക് എന്റെറെ ഒരു എന്റെറെ ഒരു അറിവ് വെച്ച് എനിക്ക് തോന്നിയന്ന് വെച്ചാ രണ്ടു പെർക്കും അങ്ങടും ഇങ്ങട്ടും ഇഷ്ടമാണങ്കിൽ രണ്ട് പേർക്കും അങ്ങടും ഇങ്ങോടും മന മനസ്സിലാവുകയും ചെയ്യും അത്വര് പ്രകടിപ്പിക്കുകയും ചെയ്യും പറയണോ നാക് കൊണ്ട് പറയണമെന്നില്ലടാ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരുടെ യെടുത്തും ഇഷ്ടന്ന് ഞാൻ എൻറെ ജീവിതത്തി ഇത്രു പ്രപ്പോസൽ നടത്തിയിട്ടേ ഇല്ല പക്ഷെ എനിക്ക് റിലേഷൻഷിപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്
ആഹ
പ്രപ്പോസലിന്റെ എന്റെ പരിചയം വെച്ച് പ്രപ്പോസലിന്റെ ആവശ്യം ഇല്ല നമ്മളൊ ഒരു എന്താ ഒരു കമ്പനി ഒരു സ്റ്റേജ് കഴിയുമ്പോ നമ്മുക്ക് നമ്മളങ്ങ് വിയ്‌ത്തും അല്ല നമ്മള് ആ ശരിയാ അങ്ങനെ വേണെ അങ്ങനെ പറയാ നമ്മളങ് വീഴ്വന്നോ അവരങ് വീഴുന്നോ
അണ്ട് അണ്ട്ന്താ ഇത ഒരു അല്ല ലൈന ഉണ്ടോ
ഇപ്പലൈനില്ല ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ സ്ട്രിക്ട് ലൈഫാ മറ്റെ റെ ജിമ്മ് വൈകിട്ട് കളിക്കാൻ പോകും
ജിമ് വീട് ജിമ് വീട്
ആതെ ആല്ല ജിമ് വീട് പിന്നെ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി അങ്ങനെ കളിയും അതൊക്കെ ക്കട്ട് പോ പിന്നെ കമ്പനിക്കാർവിടെ എവിടെയും പോക്ക് കറക്ക അങ്ങനത്തെക്കെ
ഇന്ന് പോയില്ല കറങ്ങാന്
ഇന്ന് പോയി ഇന്നക്കെ അയെ ഇന്നും ഇന്ന് ഭയങ്കര മഴയില്ല ഇന്നും പോയില്ല ഇൊന്നും നടന്നില്ല ഇന്ന്നിക്ക് ചെറുതായിട്ട് ത്
പോയെന്നന്ന് നനയായിരുന്നു
ഞാൻ നനഞ് അതാ പനി പിടിച്ചത് ഞാൻ കൂട്ടുകാരോടൊന്നും പോയില്ല
കൂട്ടുകാര കൂടെ പോവാതെ തന്നെ നനന്നു രാവിലെ ഞങ്ങള് കളിയാണാൻ പോയരുന്നു കളിയാണാൻ പോയി തിരിച്ച വന്നപ്പോ ആര ര കഴിഞ്ഞ് അപ്പോൾ ഫുള്ള് നനഞ്ഞ് ഇടങ്ങേറായോ പിന്നെ ആ നനയൽ കൊണ്ട് പിന്നെ കയറിക്കിടന്നുറങ്ങി പനിയും പിടിച്ച് കൂടി
പിന്നെ എന്ത വേറെ ഞാൻജിമ്മിൽ പോകന് കുറച്ച് മുന്നേ എണീട്ട്
ആ എന്നാലും പനിയക്കെ ക്കാവുന്നസമയത്ത് ജിമ്മിൽ പോകുമ്പോ വയ്യായ്മയ ഒക്കെ ഒന്നാമത്തെ പനിയകുമ്പോ ബോഡി ഫുള് വീക്ക് ആയിരിക്കൂല്ലോ അപ്പം വീണ്ടും ജിമ്മിൽ പോകുമ്പം
അത് ഇതെങ്ങനാന്നറിയോ ഇത് നമുക്ക് നമുക്ക് എല്ലാ ദിവസവുംന്നും നമുക്ക് ഭയങ്കര ഫുൾ എനർജിയും ഇതൊന്നും കാണത്തില്ല
ചില ദിവസങ്ങൾ നമ്മള് വീക്ക ആയിരിക്കും എന്നാലും നമ്മള് വീക്ക് ആണെങ്കിലും, പവർ ആണെങ്കിലും, എന്തോയാലും നമ്മള് ചെയ്യണം. അതിനകത്തിരിക്ക്യ. ഡിസിപ്ലിൻ വേണം നമ്മളിൽ.
അല്ല. ഒരു ദിവസം, എന്താലും ഒരു മടി കാണത്തില്ലയോ?
ഞാന്.., എനിക്ക്, നമുക്ക്ഷ്ടമുള്ള കാര്യയാണെങ്കിൽ മടി വരത്തില്ല.
അല്ല, ഇഷ്ടവുള്ള കാര്യാന്നേലും, ഒരു ദിവസെങ്കിലും മടി വരൂലേ?
ഏഹ്., മടി, നിങ്ങളെപ്പോലുള്ള മടി പിടിച്ച ആൾക്കാർ ചിലപ്പോൾ വരുവായിരിക്കും. ആഹ്, നമ്മക്ക്ന്ന് പറഞ്ഞാല്, ഇപ്പം ഇത് അപ്പൊ, ഇപ്പൊ ഇതല്ലാതെ വേറൊരു കാര്യങ്ങളുല്ല നമ്മളെ തലേല്. പെണ്ണുങ്ങളക്കെ ക്കെ ഉണ്ടെങ്കിലൊക്കെയാണ്, എടങ്ങേറൊക്കെ ആവുമ്പോ, അവരുമായിട്ട് പ്രശ്നങ്ങൾ തലവേദനയോ.. ! വയ്യ, ഇന്ന് പോണ്ട. അങ്ങനെ
പറയണ്ട, ചില പെമ്പിള്ളേർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരും ഉണ്ട്.
അങ്ങനെള്ള പെമ്പിള്ളേരെ മറ്റേ, എന്താ എന്തു പറയാന ഇവിടെ, ആഹ് ചെയ്യണം പുണ്യം നമ്മള് ചെയ്യാത്തോണ്ട് നമ്മക് കിട്ടുന്നില്ല. അതോണ്ട് എനിക്കറിയത്തില്ല. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടോ അതെ. എല്ല, ഇതാ ഒരു തരത്തി സുഖം.
ഒരുങ്ങനൊരു തട്ടിയീം, മുട്ടൽലൊങ്ങ് പോവാല്ലോ. ! ഓഹ്, മറ്റേത് പൊന്നേ, ചക്കരെ, വാവേ, തങ്കെന്നും പറഞ്ഞൊക്കെ നടക്കണം. എന്റെ പോന്നോഹ്. ! എടങ്ങേറ് പരിപാടി ഇല്ലേ, അങ്ങനെയങ് പോവാൻ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും.
അതെ, അതെ, അതെ
ഓഫ്‌ഹ്! എനിക്ക്, ആ.. ഞാൻ, ഞ പ്രേമിക്കുന്നകാലത്ത് എല്ലാവരും അങ്ങനൊക്കെ, നമ്മളെങ്ങനെയൊക്കെയയിരുന്നെന്ന് നമ്മളിങ്ങനെ പയേ ചാറ്റൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോ, നമുക്ക് നമ്മളോടൊരു പുച്ഛം തോന്നും. ഓഹ്! എന്തൊരു നാണക്കേട്.
ആഹ്. അതെതെ, പിന്നെ, എന്തൊക്കെയുണ്ട് വിശേഷം? സസുഖായിട്ടിരിക്കുന്നോ? വീട്ടിലെല്ലാരും എന്തേ?
വീട്ടിലെല്ലാരും ഒറങ്ങി, പാരാത്രി ആയില്ലേ?
ഓഹ്! ഓവ്ടെ ഒറങ്ങാൻ സമയായോ? അല്ല, പത്ത് പതിനൊന്നെട്ടേ ആയതേയൊള്ളു. ഇത്രയും നേരത്തേ കെടന്നോറങ്ങോ?
അല്ല ഞാൻ മാത്രേ ഒള്ളൂ വീട്ടില്, ലേറ്റ ആയിട്ട് ഒറങ്ങി ലേറ്റായിട്ട് എണീക്കുന്നത്. ബാക്കി എല്ലാരും നേരത്തെ ഉറങ്ങി, നേരത്തേ എണീക്കുന്നവരാ. അവരൊക്കെ അഞ്ച് മണി മാക്സിമം. അഞ്ച മണിക്കുള്ളി എല്ലാവരും എണീക്കും.
ഓഹ്!.
അപ്പോഴായിരിക്കും ഞാൻ ഒറങ്ങാൻ പോകുന്നത്. അല്ല, അനിയത്തിണ്ട്.
ഓഹ്! പഠിക്യണോ?
ആഹ്, ഡിഗ്രിക്ക് പഠി
ഓഹ്! അപ്പം, എത്രാമത്തെ ഇയറാ?
ഡിഗ്രി സെക്കൻഡ് ഇയർ.
പഠിച്ചു വളരട്ടെ. അല്ല നീയ്, നിനക്ക് എത്ര വയസുണ്ട്?
വെളിപ്പെടുത്താൻ താല്പര്യമില്ല.
ആഹ്, എന്നാ വെളിപ്പെടുത്തണ്ട. അല്ല എന്റെ വയസ്സുണ്ടെങ്ങി കൊറച്ച് എനിക്ക് ഊഹിക്കാം, നേയ്‌സിങ്‌ ന്നൊക്കെ പറയുമ്പോ എത്ര വയസ്സ്കാണുന്ന്. എന്നാലും വേണ്ട.
പിന്നെ എന്തെ
അല്ല അത് വലിയ വയസൊന്നുവല്ല. എന്തായാലും നിന്നക്കായും വയസ്സൊണ്ടെനിക്. കാണു
ആഹ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
ഏഹ്! വിശേഷം, ഏഹ് വിശേഷം സാമ്പത്തിക ശാസ്ത്രം. അല്ല അവിടെങ്ങനെയുണ്ട് ഫ്രണ്ട്സൊക്കെ എന്തുപറയുന്നു
ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എല്ലാരും ഇരുന്ന് പഠിക്കുന്നു ഞങ്ങക്ക് എക്സാം വരുവാ
എന്നിട്ടാണ് നീ ഫോണി കളിച്ചിരിക്കുന്നത്
ആ എന്തുവാ നമ്മള് പഠിച്ചിട്ടാ ഫോണി കളിച്ചിരിക്കുന്നെ
ആണോ അ ഫ്രണ്ട്സൊക്കെ പഠിക്കുമ്പോ നീ മാത്രമിരുന്നു കളിക്കുവാണോ
ആ ഞാൻപറയാം ഒരാളിപ് കെടന്നൊറങ്ങി ഒരാള് ഫോ ബുക്ക് തൊറന്നുവെച്ചിട്ട് രണ്ടു പേര് ഇരുന്ന് ആ ഫോണീ കാണുന്നു
ഓ
ഉം വൈബാ ഞങ്ങളെപഠിത്തം വൈബാ
ആ ഈ പഠിത്തസമയം വൈബാ
എന്നാ ശെരി ഓക്കെ